ഹലോ കേക്കാവോ? ആ കേക്കൺണ്ട്.
ആ എന്തായി എന്താ വിശേഷൊക്കെ?
എന്താ വിശേഷം ഒന്നുല്ല ഊണൊക്കെ
ഊണ് കഴിഞ്ഞ് ഞാൻ ദേ ഒന്ന് കാലൊ ഊണ് കഴിച്ച് എല്ലാരും കൂടി ഉണ്ടായപ്പൊ എട്ടരയാത്തേക്കും കഴിച്ച് പാത്രൊക്കെ കഴുകി വെച്ച്
അതെല്ലേ പണിയൊക്കെ കഴിഞ്ഞോ
പണി ഒതുക്കി വെച്ച് അല്ലെങ്കി പിന്നെ അതു അതുമേലേലോട്ട് കേറാൻ പറ്റൂല ഇപ്പ ദേ വേറെ കുട്ടികള് ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പാത്രം ഇനി കഴുകി വെച്ചോളണോട്ടോന്ന് ഇനി അതിൻമേലോട്ട് കേറാൻ പറ്റൂല എന്തായി ആ കഴുകി വെ വെച്ചോളും കഴ് വേറെ പാത്രം ഒന്നൂല്ലില്ലല്ലോ അവരവര് തിന്നതല്ലേ ഉള്ളൂ അവര് കഴിച്ച പാത്രം ത്രല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പോല്ല
ആ ആ ആ ചെല മക്കള്കള് അതും കഴുകി വെക്കില്ലല്ലോ
പറഞ്ഞതൊക്കെ തോക്കും എന്നാലും വേണ്ടില്ല പിന്നെ ഇപ്പ തെ സ്കൂള് തൊറക്കാറായില്ലേ ഇനി
ഒരൂ ദിവസം കൂടെ അല്ലേ ഉള്ളൂ അതിന്റെ നമ്മക്ക് അതിന്റെ ആഘോഷം മക്കക്ക്
അതാ എൻ്റെ പൊന്നോ അല്ലെങ്കിലും പിള്ളേര് വീട്ടിലുണ്ടായ ഒരു പണിയും നടക്കു ക്കൂലാന്നേ നേരത്തെ കാ യാലും തീരൂല
ഒരു പണിയും തീരൂല നമ്മൾ നമ്മളും എല്ലാം സ്ലോയാണല്ലോ
ആ നമ്മ അതെ നമ്മള് ഇച്ചിരി നേരം ഒന്നിരി ക്കാന്ന് വെക്കുമ്പത്തേക്കും പിനെ ഇങ്ങെനെ വിളി ചൂണ്ടിരിക്കാലോ പുറകെ പുറകേ അതുകൊണ്ട് അങ്ങനെ നിക്കണ് നിങ്ങള് ഊണ് കഴി ഇല്ലെ
ഊണ് കഴിഞ്ഞു ഊണ് കഴിഞ്ഞു എ് ഈ മക്കളെ മകളെ ഒറക്കാനുള്ളെ പരിപാടിയായിരുന്നു ആ അപ്പ അവക്ക് ഇന്ന് തൊട്ടിയില്ല തൊ ട്ടി ഇന്ന് കഴ്കിയിട്ടു ഇന്ന് നല്ല വെയിലായിരുന്നു
ആ ഇന്ന് വെയിൽ ഇണ്ടായിലെ ഇനി ഇങ്ങെൻത്തെ ഒരു വെയിലൊന്നും കിട്ടുലാ
കിട്ടുലാ സ ത്യം അതുകൊണ്ട് എന്നാ അവിടെ ഇന്ന് വെയിലായിര്ന്നോ അതെ മഴയായിര്
ഇന്ന് ഇപ്പം രാവിലെ എണീച്ചപ്പോ ഒക്കെ ഒര്. ചാറ്റൽ മഴയി ണ്ടായി എന്നിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോ വെയി ക്കായി ഉം ഇന്നലെ രാത്രി ഭയങ്കര ഇടിം മഴയാർ
അഹ് ആ ഇന്നലെ രാത്രി ഞങ്ങള് കെടക്കണ സമയത്ത് ഇടിയും മഴയാര് നല്ല ഇടിയാരുന്നു.
ആഹ്‌ ഇവിട് ടെ ഭയങ്കര ഇടീം മഴേക്കെ ആർന്നു ട്ടോ. എന്നിട്ട് വെളുപ്പിന് നല്ല ഇടിയുണ്ടായി മഴ
ആഹ് എന്നിട്ട് ന്ന് ആഹ് ഇന്ന് രാവിലെ എന്നി ഞാന് എന്നാ ഇന്ന് പറമ്പില് പണിയാൻ പോയി. പറമ്പിൽന്ന് പറഞ്ഞാ ആ ഈ ചീനി അതുമിതുമൊക്കെ നട്ടുവെക്കാനൊക്കെയായിട്ട് ഇനി ഇപ്പൊ അതൊന്നും നട ക്കൂലല്ലോ. കൊറേ ആ കൊറെ വിത്ത് കൊണ്ടന്നേക്കണു ഈയെടെ ക്ക്.
ആ അപ്പൊത് ചീഞ്ഞു പോവൂലേ?
ചീ ഞ്ഞുപോവും. അതിങ്ങനെ ഇരിക്കണോണ്ടത് ച ചട്ടിക്കകത്തെങ്ങാനുമൊക്കെ നട്ടു വെക്കാന്നൊക്കെ ഓർത്തോണ്ട് ഒരു ഇരിക്കപൊറുതി ഇല്ല. ഇത് നട്ട് വെക്കാൻ വേണ്ടിട്ടെ
ആഹ് ആഹ്
പിന്നെ ഇ ഒരു കാച്ച് കാച്ച്ന്നങ്ങനെ വിത്തുകള് തൈ തൈ എന്തും മേടിക്കും വിത്തുകളായിട്ടെ
ആഹ് ഉവ്വ ഉവ്വ കാച്ചിലാന്നി പറിണേ
കാഡ്സ്ന്ന് പർഞ്ഞൊരു സംഭവുണ്ട് ഇങ്ങനെ വിത്ത്കളും തൈകളൊക്കെ വെക്ക്നൊരു ആ ആ അവിടെ അവ് ആ അവ് അവിടുന്ന് മേടിച്ചു നന്നായിട്ട് ണ്ടാകും
അതെലെ ആഹ് എല്ലാത്തിന്റേം വിത്ത്ണ്ടോ
അത്‌ണ്ട് മൊളക് പായറ് പാവല് വെണ്ട തക്കാളി
ആഹ് എല്ലാണ്ട് ആ വിച്ച് രി നമ്മടെ ആവശ്യത്തിന് എടുക്കാലാ
ആഹ് നമ്മടെ ആവിശ്യത്തിന് എടുക്ക അല്ലാതെ ഇതൊന്നും ഇല്ലല്ലോ ഇ ഇപ്രാവിശ്യം ഞ് എന്തോ എന്റൊരു ക്യാപ്‌സിക്കം മുഴു ത്തെ ക്യാപ്‌സിക്കം നല്ല രസോണ്ടായി ഏഹ് മൂന്നെണ്ണം ഉണ്ടായി ആര്ന്നു അതങ്ങ് ആ തങ്ങനെ ഉണ്ടായി കിട് ട്ടൂലല്ലോ ആ സാനം
ക്യാപ്‌സിക്കം സാനം കിട്ട് ണ്ടാവൂല അതാ ഞാൻ ചോയിച്ചേ
ആഹ് അത് ചുമ്മാ ഇങ്ങനെ ഏ ഞാനിത് പോലെ ഇങ്ങനെ കൃഷിഫ വനീന്ന് കിട്ടിയ മൊളക് മൊളകരി ആയിരുന്നേ. അതെയ് മൊളക് തയ്യ് അത് ഇങ്ങനെ നട്ട് വെച്ച് കഴിഞ്ഞപ്പോ നല്ലപോലെ ആർത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോ, ഇപ്പൊ രു ഏ ത് ക്യാപ്‌സ് ക്കം മേടിച്ച് കൊണ്ട് വന്നിങ്ങനെ പഴുത്ത് പോയി.
ഒവ്വവ്വവ്വാ
ഇതിന്റെ ചോട്ടി കൊണ്ടോയി ഞാൻ നട്ട് വെച്ചു നോകികെ ഞാ ആ അരിട്ടു ഒരു പ്രതീക്ഷിം ഇല്ലായിരുന്നു ഉണ്ടാവൂന്ന് അപ്പ ദേ കൊർചൂസം കഴിഞ്ഞപഴേ കായികളെല്ലാം ഇങ്ങനെ ഉണ്ടായി കിടകു ഉ അല്ല ഉണ്ടായി ഇങ്ങനെ നി
ഒവൊ മുളച്ചിട്ടുണ്ട്
റ്റ്ണ്ട് അന്നിട്ട് പിന്നെ യാൻ പറചി ങ്ങനോരോ ചോട്ടികൂടെ നെരതോടെ ഇങ്ങനെ സെറ്റാകിയിട്ട് ഒര് അഞ്ചെട്ടണ്ണണ്ട്
അതേലെ അന്റെ എല്ലാതിലും കായിണ്ടായോ
എല്ലാത്തിലും ഉണ്ടായില്ല ആ ഒരു മൂന്നെണ്ണം നാല് നാലെണ്ണത്തില്ണ്ടായി ബാക്കി ഇങ്ങനെ പൂവിട്ട്പം മഴയായപഴ് തെഗുവേ
ചെലപം മഴയത് ചാടിപോവൂലെ
ചാടി ആ ഭയങ്ക ഒരു കായാണെങ്കി ഒരു ഒരുവിധം ച്ചിരി മുഴുതായിര്ന്നു അത് ചാടി പോയി മുളക്ണ്ടായി വരുംബതേകും നമ്മക് സങ്കടം വര്
ആ അതന്നെ അത്രയായി കഴിയുംബം നമ്മളൊകെ ചങ്ക് പൊട്ടും
ഉം
ഉം
ചെനത് ചെയ്യോ കൃഷിയ്യോ
കൃഷിചെയ്യോന്ന് ചോദിചാ ഞങ്ങക് ഈ പറഞ്ഞ പത്ത് സെന്റ് സ്ഥലള്ളുവേ
ആആ
അ അപ്പൊ അതിനകത്ത് ഇപ്പ മൂന്ന് തെങ്ങ്ണ്ട് പിന്നെ ച്ചിരി ച്ചിരി കുറച്ച് സ്ഥലൊള്ളു ബാക്കിയൊക്കെ ചരളും മെറ്റൽ മെറ്റിലിട്ട് പിരിച്ചേക്കാ മൊത്തം
ആ
അപ്പോ കുറ വച്ച് കെട്ടി എടുത്തിട്ടുള്ളൂ അപ്പൊ ആ കെട്ടി എടുത്തേക്കണ ഭാഗത്ത് കുറേ ചെടികളുണ്ട് പിന്നെ അത്കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇച്ചിരി ഇച്ചിരി ഞാൻ വെണ്ട നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചളകിന്റെ തൈയ്യുണ്ട് അങ്ങനെ ഇച്ചിരിച്ചിരി കൃഷി ചെയ്യാനേ പറ്റുള്ളൂ
അതെല്ലേ ആ അന്നേരം നമുക്ക് ഉം ചെടിയുണ്ട് ചെടികൾ കൊറേ അയിറ്റം ചെടികളൊക്കെ ഞാനതിന എന്നിട്ട് ഇതില്ലേ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കും
ആ ആ ചെടിൽ ഇടാനല്ലേ വളം
പൂവൊക്കെ ഉണ്ടാവാനായിട്ട് നല്ല പിന്നെ ചായമട്ട്
ആഓ ചായപ്പൊടി
ആ ചായ ചായ എടുത്തേന്റെറെ ആ ഒരു മട്ട ഉണ്ടല്ലോ ആ പൊടി
ആ ഉവ്വ വ വ വ
ഇത് കൊണ്ട് ടും അപ്പൊ അത് ആ അതൊക്കെ നല്ല നല്ല പൂവുണ്ടാകാനായിട്ട് പത്ത്മണി ഉണ്ട് കുറേ അയിറ്റം ഉണ്ട്
അതെ പത്ത് മണിണ്ടാ ആ പത്ത മണി വെയിലത്ത് പൂവുണ്ടക്കാൻ നല്ല ഭംഗിയല്ലേ നല്ല വെയിൽ
ആ അതിന് ആ കടലാസുണ്ട് അതിന്റെ സീസൺ കഴി
സീസൺ കഴിഞ്ഞു ഇനിയിപ്പോ ഇനി ഇത് കഴിയണം സീസൺ കഴിഞ്ഞ പക്ഷെ എന്ത്‌ ഭംഗിയുണ്ടായി
ഓ ങ്ങനെ പോകുമ്പോഴെ യാത്രയൊക്കെ പോകുമ്പോഴതൊക്കെ എ ന്തൊരുരസാ
ആ അതെന്നെ അതുകൊണ്ട് എന്തായാലും മേടിച്ചു വയ്ക്കൂട്ടൊ നമ്മൾ എല്ലാവരു ഞാനും മൂന്ന എത്ര കളർ ഞാൻ നട്ടേക്കണേ
അതെല്ലെ അത് ഇതിപ്പം ഇങ്ങനെ വളർന്ന് വന്നോണ്ടിരിക്ക അത് കഴിഞ്ഞിട്ട് ഞാ വളർന്ന് നീങ്ങി ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോഴത്തേക്കും വെട്ടിക്കളയാൻ തോന്നും
ആർത്തക്കമായി മുള്ളള്ളേ കൊണ്ടേ
മുള്ളു കൊണ്ട് ആ
ആ ഞാ ചട്ടിയിലാട്ടേക്കണേ ചട്ടി അല്ലാണ്ട് വീട്ടില് അങ്ങെ നിർത്താനുള്ള സൗകര്യ കുറവും കൊണ്ട് ഞാൻ ചട്ടിയിലെല്ലാം വെച്ചേക്കണേ
ഞങ്ങൾ ചട്ടീലാ നട്ടേക്കണേ അപ്പൊ ഈ സൈഡിലിങ്ങനെ ചെടി കേറി പോവാനായിട്ട് ഒരു ഗ്രില്ല് പോലെ നമ്മൾ ഉണ്ടാക്കി
ആ അത് സൂപ്പറാണല്ലോ അത് നല്ല ഭംഗിയാവൂലോ
അത് ഹസ്ബൻഡിന്റെ ഓരോ തോന്നൽ തോന്നി ഇങ്ങനെ ചില സമയത്ത് ചെയ്തു തരും
അതെ ആ ആ ആ
കാല്‌ പിടിച്ചാലെ ചെയ്ത് തരു
ചെയ്തുതരൂല്ലഅതൊ തോന്നല്ലേ ആആആ എല്ലാവരെയുകാണുമ്പോ നല്ല ഭംഗി തോന്നൂല്ലോ
ആ അത് തന്നെ
അങ്ങനെ ചെയ്തിട്ടുണ്ടാവും
അങ്ങനെ ചെയ്തു തന്നു ഒരു ഒരു തോതല് അപ്പംമൊത്തം വന്നിരുന്ന് എല്ലാം ചെയ്തു പറക്കി യൊക്ക
അതെ അതെ ആ
ഉം ഉം അല്ലങ്കി ഒന്നും ചെയ്തുതരില്ലഅന്നേരം ആയിടയ്ക്കാണ് ഞങ്ങൾക്ക് കുറെേ എനിക്ക് കുറെ ചെടിയൊക്കെ മേടിച്ചുതന്ന്കുറെ ചെടിച്ചട്ടിയും അതെ അന്നേരം എനിക്ക് ചെടി വില്പനയായിരുന്നു ആ ഞങ്ങളിവിടെ കൊറെ ഞാൻ എന്റെ വീടിന്റെ അപ്പുറം ഒരു ഉ വീട്ടില് ഒരു ഇത്തായ ഒരു ടീച്ചറാട്ടോ കോളേജ് പഠിപ്പിക്കുന്നടീച്ചറാ അപ്പൊ അവരുടെ കുറേ ചെടിയുണ്ട്അപ്പൊ അവരിങ്ങനെ പറയും നമുക്ക് എന്താലേലും ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടല്ലോ നമ്മുകെന്നാ ഒരു ഇത്
നഴ്സറി പോലെ തുടങ്ങാന്ന്ല്ലേ പറഞ്ഞേ
നേഴ്സറി പോലെ തുടങ്ങാന്നും പറഞ്ഞുകൊണ്ട് അവര് ഇങ്ങനെ എല്ലാരും ഓരോ കുറച്ച് കൊറേ തൈകള് ഇങ്ങനെ കൂടിനകത്താക്കി തന്നിട്ട് സെറ്റാക്കി കൊണ്ട്അവിടെ വ ക പറഞ്ഞെ അവരുടെ വീട്ടില് കുറെ സൗകര്യക്കെ ഉണ്ട് ചെയ്തു അന്നേരം അവരെ വീട്ടിൽ ചെടി കാണാനൊ പോലെ ആളുകൾ വരും
അതെഎല്ലാരും മേടിച്ചു കൊണ്ട് പോയാർന്നോ സെയിലായോ ഒരുപാട്
കൊറേയെക്കെ സെയിലായി
അതേല്ലേ ആ ആ നമ്മളെന്തേലും ഇറങ്ങി തിരിച്ച എന്തെങ്കിലും നല്ല ബിസിനസ്സായിട്ട്മാറി കഴിഞ്ഞാൽ മാറാൻ പറ്റും ഉം നമ്മളതിനെ പ്രയത്നിക്കുള്ള മാത്രം
അത് തന്നെ പ്രയത്നിക്കണല്ലോ എല്ലാത്തിനും.
അതെല്ലാത്തിനും കഷ്ടപ്പാടുണ്ട്
ആഹ കഴിയു കഴിയൂടാ ന നമക്ക് ഒന്നിനും അത് കഴിഞ്ഞിട്ട് തന്നെ അത് കൊറോണ സീസൺ അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പതുക്കെ പതുക്കെ
അതാ എല്ലാരും പിന്നെ പിന്നെ മടുപ്പായി പിന്നെ എല്ലാവാരും ചെടീട മാറിയിട്ട് മറ്റത് ഈ ആ ആ ഇ തൂക്കല് ഇങ്ങനെ തു കീർണാം ചെടി ഉണ്ടായില്ല
ആ അത് തന്നെ
അത് എന്തോരം അരുണ ആസമയത്ത് എല്ലാ വീടുകളിലും എന്ത് ഭംഗിയ ഓരോന്ന് കാണാൻ
ആ ഒ റ്റം മുതൽ മറ്റേറ്റം വരെയും ഇങ്ങനെ ഭംഗയിൽ നല്ല രസുണ്ട്ട്ടോ കാണാനും ഭംഗി
ആ രസുണ്ട് പിന്ന വീട്ടിരുന്നു വേറെ പണിയൊന്നും വിഷമം ആണുങ്ങൾക്കയാലും പെണ്ണുക്കായാലും വീട്ടി ഇരുന്ന്
അതെ ഓ എന്തു കാല കഴിഞ്ഞു പോയെ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല
ഇപ്പൊ വേറെന്ന എമ്പോളോ എമ്പോളോ
ഇപ്പോളോന്ന് പറഞ്ഞന്തൊരു സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് അധികം ആയിട്ടില്ലന്ന് തോന്നല്ലേ
ആ അങ്ങനെ പറയണ്ട്
ആ ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് വരുന്നു തലവേദനയായിട്ടേ
ആ അത് തന്നെ
മറ്റേത് നി
അതന്നെ നിങ്ങക്ക് വന്നിട്ടുണ്ടോ
ഇവിടെ ഒന്നും വന്നിട്ടില്ല ഞാൻ വാർത്തകൾ നമ്മുടെൽ ഒരുപാട് കേട്ടെ ലീന എന്ന് പറഞ്ഞ സി സിസ്റ്റർ ഒക്കെ മരിച്ചു പോയിരുന്നല്ലോ ഇന്നലിലൊക്കെ അപ്പൊ അതുകൊണ്ട് അതി അതിന്റെ ഒരു പേടിയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇവിടങ്ങളിൽ ഒരു ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ഉസ്താദ് ഇങ്ങനെ മരണപ്പെട്ടായിരുന്നു നിപ്പ വന്നിട്ടേ
എ
അപ്പൊ ആ സമയത്ത് അന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാ നിപ്പ വന്ന് മരണപ്പെട്ട് കഴിഞ്ഞാ പിന്നാ ആരും അടുക്കാൻ പറ്റൂലല്ലോ
ആ ആ
എന്നിട്ട് വലിയ കുഴി ജെസിബിയിൽ വലിയ കുഴി താത്തിയാണ് അടക്കം ചെയ്തത്
ഓ എന്തൊരു കഷ്ടല്ലേ ഇത് അപ്പൊ അങ്ങനെയൊക്കെയാണ്
അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാമേലാത്തൊരു കാണാൻ ഒന്നും ചെയ്യാൻ മേലാത്തൊരു ഇതായി പോയില്ലേ അത്
ആ അല്ല ആ സമയത്താണ് മനുഷ്യൻ മനുഷ്യനാണെന്ന് മന മനസ്സിലാക്കണം ഒരു ജാതി ഇല്ല മതവില്ല ഒന്നുവില്ല
സത്യം എല്ലാം ഓരോന്ന് ഓരോന്ന് പുറകെ പുറകെ വന്നപ്പേ.
മരിച്ച പള്ളിയില് മുസ്ലിംസ് അവിടെെങ്ങനെ എന്തെല്ലാം ആരും തൊടാൻമ്പാടില്ല, എടുക്കപാടില്ല ഒരുപാട്.
ആഹ ഒരുപാട് നിയമങ്ങൾ കൂടുതലാ- ർന്നുട്ടോ. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റായിട്ട. അതോടുകൂടി ആ കൊറോണ വന്നോടു കൂടി.
അപ്പ ആർക്കും ഒരു ഇതില്ല മനുഷ്യനായിരുന്നു എല്ലാവരും. അത്ര മാത്രം ആണും പെണ്ണും ആ ഒരു അത്രം പോലും ഇല്ലായിരുന്നു. അത്രക്ക് സ്നേഹായിട്ട്. അങ്ങോടും ഇങ്ങോടും എല്ലാം സഹകരിച്ച് ഹോസ്പിറ്റലിലൊക്കെയ നേഴ് ന്മാരും എല്ലാം അല്ലെ.
എല്ലാവരും ഒന്നും. അതു പോലെ പ്രയത്നിച്ച എല്ലാവരും നേഴ്സുമാർക്ക്. ഇന്തെന്താന്ന് പൊന്നോ അവര് സ്വന്തം ജീവം കളഞ്ഞിട്ടാണ് ചെയ്ത.
ആ അതെ അതെ അന്നാ വെച്ചോട്ടൊന്നാ. മോൾക്ക് ആ ആ ആ ആഹ ആയിക്കോട്ടെ എന്നാ.